ഹലോ.
കേൾക്കാവോ?
ആ കേക്ക്ണ്ട്.
ഉം മഴയൊക്കെ ആയോണ്ട് റെയ്ഞ്ചിന്റെ ഒരു പ്രശ്നവുണ്ട്.
ആഹ്.
മ് എന്തൊക്കെയ ആഹരൊക്കെ കഴിച്ചോ?
ആ ഫുഡയ്ച്ചു.
മ് എന്താരുന്നു? കറിക്ക്? ആ കഴിച്ചു കഴിച്ചു.
ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിം
ആഹ്
അവ്ടെന്താ
ഇവടെ ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറിം കപ്പേം
ഉം
ഉം പിന്നെ വേറെന്തെ ക്ക്യാ ആഹ് ഉണ്ട് ഉണ്ട് അംഗനവാട് നഴ്സറി പോയേക്ക്ന്നു വരാൻ ടൈംമാവുന്ന് അവടെയോ ആഹ് ഒരാളെ ഒള്ളു
ഉം ഇവടെ ഇന്ക് നാലുമാസം പ്രായായൊരു കുട്ടി
ഉം ഇല്ല ഇല്ലാ മേള്ലോട്ട് ഇടാ ഉം പിന്നെ
പിന്നെന്താ
വേറെ എന്തൊക്കെയാ എവിടെങ്കിലൊക്ക പോവാറുണ്ടോ
ഇല്ല്യ ഇപ്പ ഡെലിവറികഴിഞ്ഞു ഓപ്പറേഷനേനി
ആഹ്
അപ്പൊ പിന്നെ പൊറ്ത്ത് പോവേല്ല്യാ
നമ്മള് സംസാരിച്ചയാണോ നമ്മള് തമ്മി സംസാരിച്ചയാണോ കേൾക്കാവോ കേൾക്ക്ന്നില്ലേ
ആഹ് കേക്ക്ണ്ട് ഉം
അല്ല നമ്മള് തമ്മി സംസാരിച്ചു ച്ചിട്ടുണ്ടോന്ന് ചോയ്ച്ച്
ഇല്ല്യാ
ആ അല്ലാ ഇപ്പോ വിളിച്ച ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഹലോ
ഏഹ്
നാലു മാസയിട്ടുള്ള കുഞ്ഞുണ്ട്ന്നൊക്കെ അതാ ചോയിച്ചത് ഓപ്പറേഷനായിരുന്നുന്നൊക്കെ വിളിച്ച് ഒരാള് പറ്ഞ്ഞിട്ടുണ്ടായിരുന്നുട്ടോ അതാ ചോയിച്ചേട്ടൊ പിന്നെ വേറെന്തൊക്യയാ ഒരാളെ ഒള്ളല്ലേ
വേറെ ആഹ്
കുഞ്ഞൊരാളെ ഒള്ളൂ
ആഹ് ഒരാള് ഒള്ളൂ
ഉം പിന്നെ അവിടെ എങ്ങനെ കറിയൊക്കെ വെക്കാറ് തേങ്ങയാണോ കൂടുതല് അതോ മുളകിട്ടയാണോ
ഇങ്ങളെണോ അയില തേങ്ങര്ച്ച് കറിവെച്ച്ർഞ്ഞെ
ഏഹ്
അയിലക്കറി വെച്ചത് ഇങ്ങളാ
അല്ലല്ല ആഹ്
അങ്ങനെ നേരത്തെ ഒരാള് എന്നോട് ചോയ്ച്ച് അപ്പൊ അതാ ഞാൻ ചോയിച്ചേ
ആണോ ആ അല്ല അല്ല നേരത്തെ ആരേയോ വിളി ട്ട് പറഞ്ഞാർന്നു നാല് മാസം ആയിട്ടുള്ളു കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാ എവിടെയും പോയിട്ടില്ലാന്നൊക്കെ അതാ ഇനി നമ്മള് തന്നെ സംസാരിച്ചയാണോന്ന് ചോദിച്ചത്
ഓ കരച്ചില് തുടങ്ങി
ഉം ഇങ്ങളെ കുട്ടി അംഗനവാടി പോയിണ്ടാവുല്ലേ
ആഹ പോയി നെഴ്‌സറി പോയിട്ടുണ്ട് വരാൻ ടൈം ആവുന്നു
ആഹ വീട്ടിലാാരക്കെ ഇള്ളെത്
ഉമ്മായും വാപ്പായും
ഉം
പിന്നെ ഇത്തായും ഇത്താടെ കുുഞ്ഞുങ്ങളുമുണ്ട്
ഏഹ്
അവിടെയോ ആഹ് നാട്ടിലുണ്ട് നാട്ടിലുണ്ട്
ഇവിടെ ഉമ്മയും ഉപ്പും രണ്ട് കാക്കാരും
ആഹ എവിടാ ഇപ്പൊ ഇയാടെ വീട്ടിലാണോ അതോ ഭർത്താവിന്റെ വീട്ടിലോ ആഹ ഇല്ല വേറെ ഏന്തൊക്കെയാ വിശേഷങ്ങൾ മഴ പെയ്യാൻ തുടങ്ങിയോ
ഏഹ്
ഇവിടാണെന്നുണ്ടെങ്കി വെയില് പോയി മഴ വന്നു മഴേടെ മഴക്കോളായിട്ട് നിക്കന്നു
മ്
ആഹ് ആ ഉ
ഉമ് ഹലോ
ആ എടക്ക് കോള് വന്ന കേട്ടോ ഗ്രൂപ്പ ങ്ങളുടെ
ആഹ്
ആഹ് പിന്നെ വേറെന്തൊക്കെയാ വർത്താനങ്ങൾ ആഹ ഉണ്ടണ്ട് അതൊക്കെയുണ്ട്
ഓ ഇല്ല
ആഹ് ഇല്ലേ കുടിക്കൂല
വൈകുന്നേരം കുടിക്കൂല
അതെന്താ
അങ്ങനെ വൈകുന്നേരം ഞാൻ വെള്ളോ അങ്ങനെ എന്തങ്കിലൊക്കെ കുടിക്കോള്ളൂ
ഓ നമ്മക്ക രണ്ടു നേരം വേണം
രാവിലെയും വൈകിട്ടും വേണം
ആഹ്
ശീലവായതുകൊണ്ടേ ശീല വച്ചതുകൊണ്ട് പിന്നെ ആഹ് ഒരു മോ അഞ്ച് വയസ്സ ആകുന്നു അഞ്ച ആകുന്നു സെപ്റ്റംബർ ആകുമ്പോൾ അഞ്ച് വയസ്സകും
ഉമ്
അവിടെ ഒരാളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞത്
ആഹ്
ഉമ് പിന്നെ വേറെന്തൊക്കെയ ഇപ്പൊ ആരുണ്ട് വീട്ടില് ആഹ് ഒരു നേരം ആക്കൂ
ഉമ്
അവിടെയോ അങ്ങനെ തന്നെയാണോ ആഹ് അതല്ലേ നല്ലത്
ങ് ഹ്
അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയായി പോവ്‌ലേ.
എല്ലാ ഫുഡുകളും കഴിക്കുവോ?
എല്ലാ ഫുഡൊന്നും കഴിക്കൂലാ. മീനും മീനൊന്നും ഇഷ്ടല്ല.
ആഹ് അതെന്താ കഴിച്ചു ശീലിക്കാത്തണ്ടൊണാണോ?
ആദ്യേ കഴിക്കൂല.
ഓഹ് പിന്നെ കോഴിയും എർച്ചിയാണോ
ഏഹ് ഇൻ ക്ക് പച്ചക്കറി, പച്ചക്കറി ഇഷ്ട്ടാ
ആഹ് പിന്നെ ഇപ്പ പനിടെ സീസൺ ആണല്ലോ?
ആഹ് അതെ മോക്ക് പനിയാ.
ഓ കുഞ്ഞിനെ നോയ്ക്കോണം
മ്
ചൂടെക്കെ വന്നാ നല്ലതുപോലെ തൊടച്ചേ. ങ്ങനെയെക്കെ കുഞ്ഞായത് കൊണ്ട് അവർക്ക് പറയാറിയിലല്ലോ.
എല്ലാ ഇപ്പ വെരമ്മ. നിങ്ങള് മേലേക് പ്പോയ്ക്കോളി
ഹലോ
ഉം കേൾക്കാം പറഞ്ഞോ.
അഹ് പിന്നെന്തെക്കെ?
പിന്നെന്തെക്ക്യാ വേറെ. പിന്നെ കൂട്ടുകാരൊക്കെ വിളിക്കാറെക്കെ ഒണ്ടോ?
മാമ്ന്റ്
ഉം ഏതുവെരെയാ പോയേ പഠിക്കാൻ?
എങ്ങനെ?
പഠിക്കാൻ എന്തുവെരെപ്പോയിന്ന്.
ഇല്ല ഇല്ല
എത്രാം ക്ലാസ്സ് വെരെ പോയിന്ന് പഠിക്കാൻ?
ഞാൻ പ്ലസ് ടു.
മ്ഹ് പ്ലസ് ടു കഴിഞ്ഞിപ്പം, പിന്നെ ഒന്നിനും നോക്കിയില്ല?
ഇല്ല്യാ.
അആഹ് അഹഹ പിന്നെ വേറെതെക്കെയാണ് വർത്താനങ്ങൾ? പിന്നെ വേറെ എന്തൊക്കെയാ വർത്താനങ്ങൾന്ന്
ഇങ്ങനെങ്കിലും കണ്ടീല്ലെങ്കിലും വർത്താനം പറയാലോ. ഇങ്ങനെങ്കിലും കണ്ടീലെങ്കിലും വർത്താനം പറയാലോന്ന് പറയാ.
അതെ അതെ. ആരാണെന്ന് അറിയപ്പോലുയില്ല ഇന്നെട്ട്. പിന്നെ വേറെന്തെക്കെയാ?
വേറെന്താ വേറൊക്കെ നല്ലഹ്
ഉണ്ട് ഒറക്കവുണ്ടോ?
ഇപ്പിപ്പം ഒറെങ്ങലില്ല. ഉമ് ഊമ്
ഇല്ലല്ലേ ആഹ് കുഞ്ഞു ഉറങ്ങുമ്പോ കുഞ്ഞിന്റെ കൂട്ടത്തി ഉറങ്ങാറൊന്നു ഇല്ല എടക്കൊക്കെ ഉറങ്ങൂട്ടോ
എടയ്ക്കൊക്കൊറ മഴയുടെ ഒരിതുള്ളത് കൊണ്ട് റേയ്ഞ്ച് എടക്ക് കട്ടായി പോവും കേട്ടോ അതാ എടയ്ക്ക് സ്റ്റക്കാവുന്നേന്ന് തോന്ന. കേൾക്കാവോ പറയുന്നേ? ഉം പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നു.
ഹാപ്പി മോള കൊണ്ടരാനായി ലേ?
ആഹ് കൊണ്ട് വരാനായിട്ടുണ്ട് അത് വണ്ടി വരും. അപ്പം അവര് ലൊക്കേഷൻ വിടും അപ്പം പിന്നെ അത് നോക്കിയിട്ട് കുറച്ച് മേളിലേക്ക് കേറി നിക്കണം. ആളിനെ വിളിക്കാൻ വേണ്ടിട്ടെ വീടിന്റെ അവിടം വരെ വരൂല പിന്നെ അത് വന്ന് കഴിഞ്ഞയ്ഞാ പിന്നെ ഒന്നും നടക്കൂല്ല.
ഉം ഉം
പിന്നെ അവറ പുറയിലായി ആഹാര ഒക്കെ കൊടുത്ത് എവിടെ എന്തേ കുഞ്ഞ് ഒറക്ക ആയോ
ആഹ് ഒർങ്ങ
ഉം ഉം ഫുഡൊക്കെ കഴിച്ചോ?
ഏഹ്
ഫുഡൊക്കെ കഴിച്ചോന്ന്
ഫുഡയിച്ചു
ഉം
എന്നാ ശരിട്ടോ പത്ത് മിൻറ്റായി
എന്തോ ആഹ് ഓക്കെ എങ്കി ശരിടാ ഞാൻ അങ്ങോട്ട് വിളിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ്